ആ എന്താ വിശേഷം?
ഇല്ല അങ്ങനെ പോന്നു പിന്നെ എന്തൊക്കെയാ അവിടുത്തെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെ ഹലോ കേൾക്കണില്ല്യേ?
ആ കേൾക്ക്ന്നിണ്ട് എന്താ നല്ല വിശേഷാണ് അങ്ങനെ പോകുണൂ ഹലോ ആ എന്താണ് ആ ഓക്കെ ഓക്കെ ഭക്ഷണയ്ക്കലൊക്കെ കഴിഞ്ഞില്ലേ?
ഓ ഒക്കെ കഴിഞ്ഞു അങ്ങനെ ഇരിക്ക ഒക്കെ കഴിഞ്ഞാണ്ട് ഇങ്ങനെ
ആഹ് ആഹ് മക്കളൊക്കെ എന്തിയേ
അവക്ക്ന്ന് ലീവല്ലേ? ഒരാള് ഇവടെ ടി വി കാണിണ്ട് ആ ഒരാള് കളിക്കാൻ പോയിണ്
ആഹ് ഒര് ദിവസം ഫ്രീ ട്ടെ ലീവ് കിട്ടി കഴിഞ്ഞാ പിന്നെ ഒല് വീട്ടിലൊന്നുംണ്ടാവി
ഇല്ലല്ല മയ ഇല്ലെങ്കി പിന്നെ നോ ക്കു വേണ്ട തീരെ വീട്ടി കിട്ടൂല മയയാണെങ്കിൽ പിന്നെ പോ ത്തെറങ്ങാതെ ഇങ്ങനെ മ്മളെ പെടിച്ചിട്ട് ഇങ്ങനെ നിന്നോളും
ആഹ്
പിന്നെ അവടെത്തെ മക്കളെവടെ എവടെ?
ഒക്കെ ഇണ്ട അവടെ ഞാൻ ഇവടെ റൂമിലിങ്ങനെ കെടക്കാണ് മോന് അവടെ താഴെ ടി വി കണണിണ്ട് പിന്നെ ഇവടെ ആവുമ്പോ പിന്നെ ഓന് അങ്ങട്ട് ഒറ്റക്ക് പോകാന് ആകാത്തിനെ കൊണ്ട് വലിയൊരു പ്രശ്നല്ല അങ്ങനെ പോവൂല്ല പൊറത്തൊക്കെന്നും വൈകുന്നേരം അല്ലാതെ പൊറത്തെറങ്ങൂല അങ്ങനെ വേറെന്താ അന്നിട്ട്
വേറെ എന്ത് ഒക്കെ നല്ലെ
ഉം
പിന്നെ നിങ്ങള് മന്തിയൊക്കെ ഇണ്ടാക്കുവോ
ആ ഞാൻ ഉണ്ടാക്കലണ്ടിണ്ട് ഞമ്മള് ഇണ്ടാക്കണെന് ഞമക്ക് വല്യയൊര് താല്പര്യം ഉണ്ടാവലല്ലോ പൊർത്ത് പോയി കയിക്കണെല്ല നമുക്ക് ഇ
കഴിക്കണ ആഹ് അത് തന്നെ ആ ശരി നിങ്ങള് അയിന്റെ റെസി പ്പി ഒന്ന് പറഞ്ഞ് തരോ നമ്ക്കൊന്ന് ഉണ്ടാക്കി ഒക്കാനെ
ഞാൻ ഇണ്ടാക്കല് ചിക്കന് എന്താ ചെലത് ഞാ ചെലപ്പ ഞാന് ഏയ് സ്കിന്നോട്ക്കണ്ണി ഇണ്ടാക്കും അല്ലെങ്കി ഞാന് സ്കിന്നില്ലാതെ ഇണ്ടാക്കും ചിക്കൻ മന്തി
ആഹ് ആഹ് രണ്ടും ഒരേ ടെ രണ്ടും വേറെ വേറെ ടെസ്റ്റ് ആവുംല്ലേ
ആഹ് സ്കിന്ന ഉണ്ടാവുമ്പോ ഒന്നും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും
ആഹ ഇറച്ചി പോവുന്നില്ലല്ലോ പൊടിഞ്ഞു പോകുന്നില്ലല്ലോല്ലേ അത് മന്ന്
ഇല്ലല്ല ഉം ഞാന് ഉണ്ടാക്കല് എന്താ ക്യാപ്സിക്കോം ക്യാപ്സിക്കോം തക്ക തക്കാളി വല്ലിയുള്ളി മല്ലിയില അതൊക്കെ പാട മിക്സിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത്ങ്ങാണ്ട് ചിക്കനില് മാഗിനേറ്റ് ചെയ്യലാണ് പിന്നെ അയിലേക്ക് എന്താ മേഗി ക്യൂബും സൺഫ്ലവറും കൂടി ആഡ് ചെയ്തിട്ട് അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയേ അങ്ങനെ ഞാന് ഒരു മൂന്ന് മണിക്കൂറോളം ഫ്രിഡ്ജിൽ മാഗ്നേറ്റ് ചെയ്താണ് അങ്ങനെ വെക്കല എന്നിട്ട് പിന്നെ അത് എടുത്ത് കാന്ത് മന്തി ഉണ്ടാക്കണേ പാത്രത്തിലിട്ട് വേവിച്ചിട്ട് അത് വേവിച്ച് ഇങ്ങാണ്ട് ജസ്റ്റ് അയിന് എടുത്ത് ഇങ്ങാട്ട ചിക്കൻ പൊരിക്കും
ആ ആ
അങ്ങനെ പൊരിച്ചിട്ട് പിന്നെ റൈസ് ഉണ്ടാക്ക അങ്ങനെ ഞാൻ ഉണ്ടാക്കല്
എന്നിട്ട് അതൊന്നായിട്ട് മിക്സ് ചെയ്യിക്കാരല്ലേ
ആ ആ അതെ
ഉം ആ ആ
ഉം അങ്ങനെ ഞാന് എന്റെ വീട്ടിലൊക്കെ എല്ലാർക്കും അങ്ങനെ ഉണ്ടാക്കണ ഇഷ്ടമാണ് പക്ഷെ എനിക്ക് വലിയൊരു താല്പര്യം അല്ലേ പുറത്ത് പോയി കഴിക്കണത എനിക് ഇഷ്ടം ഒന്നുകൂടെ
ആ ആ ഞമക്ക് അങ്ങനെയാണല്ലോ പുറ പുറത്ത്ന്ന് കഴിക്കുന്നത പൊതുവേ അല്ലെ എനിക്കും പൊതുവെ എങ്ങനെയാണ് പുറത്ത് പോയി ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ഇഷ്ടാ ഉം ഞാൻ ഒരു ദിവസം ലീവ് ഉണ്ട ഇക്കാനോട് പറയാ നമ്മൾ പുറത്ത് ഭക്ഷണം കായിക്കെന്ന അപ്പൊ മഴ ഇല്ലെങ്ക ഓക്കെ മഴയാണെങ്കി പിന്നെ നോക്കും വേണ്ട കുട്ടികളൊക്കെ കൊണ്ട് പോകുമ്പോ ഭയങ്കര റിസ്ക് ആണ് മഴ ആകുമ്പേ പിന്നെ ഒരിക് ജലദോഷം പനി ആഹ് അതൊക്കെ ആയിട്ട് നടക്കണ്ടിരും പിന്നെ അറിയും കുട്ടികള് മഴയും കൊണ്ടക്കുകയാണെങ്കിൽ അവർക്ക് പിന്നെ വയ്യാ അത ആ എടങ്ങേറ് ഞമ്മളന്നെ കാണണ്ടേ അപ്പ പിന്നെ അങ്ങനെ മടിച്ചു നിക്കും പിന്നെ പോവാ ഉം
ഉം അങ്ങനൊക്കെ തന്നെ നിങ്ങള് എങ്ങനെ ഉണ്ടാക്കലേ മന്തി
ഞാന് അങ്ങനെ തന്നെ ഉണ്ടാക്കല് നിങ്ങൾ പറഞ്ഞമാതിരിയൊക്കെ തന്നെ ഇങ്ങനെ എന്താ ഫസ്റ്റ് അരി കുതിർത്ത് വെക്കും ആ അരി കുതിർത്ത പിന്നെ ഒന്ന് അരി കുതിർന്നതിന്റെ ശേഷം ഒന്ന് ഊറ്റി എടുത്ത് വെക്കും അപ്പൊ ഇതില് ചിക്കന് ചിക്കൻക്ക് മസാല വെക്കാണ്ട് എന്താ കുറച്ച് നല്ല ജീരകവും മാഗി ക്യൂബും വല്യുള്ളിയും ഒക്കെ കൂടി പേസ്റ്റ് ആക്കിയിട്ടേ തക്കാളി
ആഹ ആഹ
പേസ്റ്റ് ആക്കിട്ട് അതിലേക്ക് കുറച്ച് ഇ എന്താ കാശ്മീരി മുളക് മുളക് പൊടിയില്ലേ കാശ്മീരി ചില്ലി അതും മഞ്ഞപ്പൊടിയും പിന്നെ കുരുമുളക് പൊടിക്കാത്ത കുരുമുളകും മല്ലി ഇത് മല്ലി ഉണ്ടല്ലേ പൊടിക്കാത്ത അതൊക്കെ കൂടെ കൂട്ടി കട്ടിയാണ്ട് ചിക്കൻ നല്ല കായ ഒക്കെയണ്ട് കായത്തോടൊക്കെ വെക്കും ചിക്കൻ നല്ല വന്ന് കുഴച്ച് പിന്ന ഫ്രിഡ്ജില് വെക്കും ഒരു ഒന്ന് രണ്ട് മണിക്കൂർ ഒന്ന് കായം പിടിക്കണ ടൈം അത് കഴിഞ്ഞെന്റെ ശേഷം സൺഫ്ലവറിലോ സൺഫ്ലോറിലേക്ക് ഇതിട്ട് ആ നല്ല പോലെ ഒന്ന് വഴറ്റി ഇടുക്കും ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി ഇടുക്കും നല്ല വേവിക്കൂല എന്നട്ട് പിന്നെ ആഹ എണ്ണ തെളിയണ വരെ ആ പിന്നെ അയിക്ക് ആ റൈസ് വേവിച്ചിട്ട് റൈസ് ഇങ്ങനെ ഒഴിക്കാണ്ട് അതിലേക്ക് ഇടും അങ്ങട്ട അങ്ങനെ നമ്മള് ഒരു പാത്രൊക്കെ വെച്ച് സെന്റർ ഭാഗത്ത് ഒരു ചെറിയ ബൗൾ വെച്ചിട്ട് അതിലേക്ക് തീക്കണലുണ്ടല്ലോ അത് കോരി ഇട്ടിട്ട് അതില് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കും അത് സ്മെല് കിട്ടാൻ വേണ്ടി നല്ല സ്മെല്ലാണല്ലോ
ആ അതെ അതെ
ആഹാ അങ്ങിട്ട് ആ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് അത് ആ പൊക ഓട്ക്കെ മൂടി വെക്കും എന്നിട്ട് പിന്നെ ഒരു അരമണിക്കൂറെങ്കിലും കുറഞ്ഞ തീയില് അരമണിക്കൂറല്ലേട്ടോ ഒരു പതിനഞ്ചു മിനിറ്റ് ഒരു കുറഞ്ഞ തീയിൽ ഇട്ടാണ്ട് ജസ്റ്റ് ഒന്നായിട്ടൊന്ന് ഒന്ന് ചൂട് കേറോളും ആവി കേറോളും അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞെന്റെ ശേഷണ്ട് ഓപ്പൺ ആക്കിയിട്ട് ആ എണ്ണ ഇണ്ടല്ലോ സൺഫ്ലവർ ഓയില് അത് അതിന്റെ മേലൊക്കെ ഒയിച്ചോണ്ട് ഒന്ന് മിക്സ് ചെയ്ത് അങ്ങനെ നമ്മൾ എടുക്കും ഉം
ആഹ
ടേസ്റ്റാ നമക്ക് വെറൈറ്റി ആയിട്ട് ഒന്ന് ഉണ്ടാക്കി വോക്കാ വിചാരിച്ചട്ട് ഞാൻ ഇങ്ങളോട് ചോദിച്ചേ
ആഹ ഇന്റെ ഉമ്മ വേറെ തന്നെ മോഡൽ ഉണ്ടാക്കലുണ്ട്. പക്ഷെ ഇനിക്ക് കറക്റ്റ് എങ്ങനെയാണ്ന്ന് റെസിപ്പി പറഞ്ഞരാൻ അറിയില്ല ഞാൻ ഉണ്ടാക്കുമ്പോ ഞാൻ അങ്ങനെ ഉണ്ടാക്കല് എന്റുമ്മ ഞാൻ ചെന്ന് കഴിഞ്ഞാ മന്തി ഇണ്ടാ ണെങ്കിൽ ഇന്നെ കൊണ്ട് ഇങ്ങന ഉണ്ടാക്കിപ്പിക്കും. ഉമ്മ അങ്ങനെ ഉണ്ടാക്കലില്ല ഉമ്മാക്ക് ഇങ്ങനെ ഇങ്ങനെണ്ടാക്കാ പറഞ്ഞാണ്ട് ഉമ്മ ഉണ്ടാകും
അതുപോലെ ഞാൻ ഇന്റെ വീട്ടു പോയി കഴിഞ്ഞാല് അവിടെ ബീഫ് മന്തി വെക്കും നല്ല ടേസ്റ്റാ ആ എങ്ങനെയ കറക് റ്റ് റെസിപ്പി എനിക്കറിയില്ല ബീഫ് കൊണ്ട് മന്തിച്ചാ നല്ല ടേസ്റ്റാ
ബീഫ് മന്തി ഞാനും ഉണ്ടാക്കികല് ഇണ്ടല്
ആഹ ബീഫ് ആദ്യം വേവിക്കണം തോന്നണല്ലേ
ആ ബീഫ് ഇതേപോലെ മസാല പൗഡേർഴ്സ് ഒക്കെ ഇട്ട് ങ്ങാണ്ട് വേവിക്കണം
ആഹ് ആഹ
ഉം
എന്നിട്ടാവുല്ലേ അതിലേക്ക് ബാക്കിയൊക്കെ ഇൻഗ്രിഡിയൻസ് ഒക്കെ ചേർക്കല് ആഹാ ആഹാ ആഹാ
ഉം
ഏഹ് പിന്നെ ഏതായാലും ഇപ്പോ എല്ലാവർക്കും എളുപ്പമുള്ള പണിയണല്ലേ മന്തി വെക്കാ എക്ക് ബിരിയാണിയിനെ കാലും എളുപ്പം ഇപ്പളുപ്പായിട്ട് തോന്ന മന്തിയക്കെല്ല പെ പെട്ടെന്ന് കഴിയുവല്ലോ നമ്മളെ ന്തെങ്കിലും ഫംഗഷൻ ഒക്കെ ഉണ്ടായിക്കയാണെങ്കിലേ വേഗം മന്തിയാ പറയാ
ആഹ്
ഇപ്പ ഇനി പെരുന്നാളനോക്കെ പുറത്തുന്ന് വാങ്ങാട്ടെ ചെയ്യാ പെരുന്നാൾക്കെ നിങ്ങൾ എല്ലാരും കൂടി ഒരുമിച്ചാണ് പെരുന്നാള എനിക്ക് മൂന്ന് മൂത്തച്ചന്മാരുണ്ട്
ഉ
രണ്ട് മുത്തച്ചനൊരു ഇളച്ചി ഇളച്ചനും ബല് നാലാളുകളാ ഇങ്ങടെ നങ്ങളെ ല്ലാരും കൂടി തറവാട് വീടി ഇരു ന്നാണ്ടാണ് ഇതാക്ക പെരുന്നാളൊക്കെ കഴിക്കാ അപ്പൊ നല്ല രസ കു എല്ലാരും കൂടി കൂടുമ്പോ അങ്ങനെ അങ്ങട്ട് ചോറൊക്കെ ഓർഡർ ചെയ്താണ്ട് വല്ല്യ പണിയൊന്നും ഉണ്ടാവൂലാ അല്ലെങ്കില് പണ്ടൊക്കെ നല്ല പണി അല്ലേ ആദ്യ നല്ല റിസ്ക് ഒര് ഓര് പള്ളീൽക്ക് പോകുമ്പോത്തിന് എല്ലതും ആവണല്ലോ അങ്ങനെ ആ ഏഴരാ ആവുമ്പോത്തിന് ചോറൊക്കെ ആക്കാൻ ഞങ്ങള് ഒർക്ക് ഒഴിച്ചാണ്ടൊക്കെ ചോറാക്കു യ്ഞ്ഞി ആദ്യ ഒക്കെ ഇപ്പൊ ഞങ്ങൾ അങ്ങനെ അല്ല ഇപ്പൊ ഓർഡർ ചെയ്യും ചോറൊക്കെ പള്ളി പിരിഞ്ഞേന്റെ ശേഷം ഓല് ചോറും കൊണ്ട് വന്നിട്ട് അഅ് തിന്നേയ്ന്റെ ശേഷാ പിന്നെ പുറത്തിറങ്ങാ എല്ലോട്‌ത്തും അങ്ങട്ടും കുടുംബക്കാരോട്ക്കൊക്കെ ഒന്ന് അങ്ങട്ടും ഇങ്ങോട്ടൊക്കെ പോവാനൊക്കെ
ആഹ്
ആഹ് പിന്നെ എന്താ പറയാ അങ്ങനെയൊക്കെയാണ് രസാണല്ലോ എല്ലാരും കൂടി കൂടുമ്പോ
ആഹ് എല്ലാരും കൂടി കൂടിയാ നല്ല രസാണ്
ആഹ് അതുപോലെ ഇപ്പ നാള് ഞങ്ങള് എല്ലാരും കൂടി കൂടിയാ മറ്റേ കത്ത് പാട്ടുണ്ടല്ലോ അതിന് വീഡിയോ ഇണ്ടാക്കിനി മറ്റേ ഫ്രൂട്ട്സ് ഒക്കെ വെച്ചാണ്ട്ള്ളെ എല്ലാരും കൂടെ കൂടി വായന്റലൊക്കെ വിരിച്ച്
ഉം ഉം
അപ്പം അ നല്ല ഒരു രസാണ് ഇങ്ങനെ എല്ലാരും കൂടി അമ്മള് ഒറ്റക്ക് വന്നാണ്ട് എല്ലാരും ഇങ്ങനെ ഞമ്മൾ ക്കൽ ആരും ഒന്ന് കൂടി ആടി പിരിയണ ഒക്കെ നല്ല ഒരു ഇഷ്ടാ എല്ലാർക്കും ഇവിടെ എല്ലാർക്കും അങ്ങനെന്നെ അപ്പൊ അങ്ങട്ട് അങ്ങൾ എല്ലാരും കൂടെ ഇവട്ന്ന് അങ്ങനെയൊക്കെ ഉണ്ടാക്കി ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ച് എല്ലാരും വെ ഒന്ന് എല്ലാരും കൂടെ ചെത്തി നീ ഇതൊ കേട്ട് നല്ല ഭംഗിയാണ് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്ട്
ആഹ് അതെ അതെ
അഅ് ട്രെൻ
ഉം ഞങ്ങളതു പോൽത്തെ ആ ഞങ്ങള അതുപോലെ തന്നെയാണ് ഞങ്ങള് ഞങ്ങളെ കസിൻസ് എല്ലാരും കൂടി കൂടി കഴിഞ്ഞാ കസിൻസ് നമുക്ക് എല്ലാരും കൂടി കൂടാ നമുക്ക് ഇന്ന് ചിക്കൻ ചുട് അല്ലേന്ന് പറഞ്ഞാണ്ട് അന്ന് ഞങ്ങൾ അവിടെ എല്ലാരും കൂടി കൂടിങ്ങാണ്ട് അൽഫാ അൽഫാമ് ഉണ്ടാക്കും എന്നിട്ട് പിന്നെ എന്തേലും പൊറോട്ടെ അങ്ങനെ എന്തേലു ഒക്കെ വാങ്ങിക്കും ഞങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് കൂടി കഴിഞ്ഞാൽ ഞങ്ങളും അങ്ങനെയാണ് ഞങ്ങള് ഇപ്പോ എപ്പോളും അങ്ങനെ ഞങ്ങള് എപ്പൊളും കൂടും ഞങ്ങളെ ഇപ്പളും കൂടും ഞങ്ങള് ഇപ്പൊ കഴിഞ്ഞ ആഴ്ചാണ് ഇപ്പ എന്റെ ഉമ്മാന്റെ ഫാമിലിന്ന് ഫാമിലി ട്രിപ്പ് പോയത് അന്ന് എല്ലാരും ഫുൾ മെമ്പേഴസ് ഉണ്ടായിന്നില്ല അന്ന് ഞങ്ങള് ഇവിടെ വയനാടാ പോയത് വയനാട് അന്ന് ഫുൾ മെമ്പേഴസ് ഉണ്ടായിരുന്നില്ല ഇപ്പൊ അടുത്ത ഞായറാഴ്ച ആഹ് ഇപ്പൊ അടുത്ത ഞായറാഴ്ച വീണ്ടും ട്രിപ്പ് പോവാൻ വേണ്ടി പ്ലാനിട്ട്ക്ക്ണ്ട് എല്ലാരും
ആഹ് ആ ആ രസാണ് എല്ലാവർക്കും ഇനിയിപ്പോ സ്ഥലങ്ങളിലൊന്ന് പോയി അധികം എൻജോയ് ചെയ്തില്ലേമ്മ പോവ്ണെ എല്ലാരും കൂടി പോവ്ണെന്നെ, ഭയങ്കര വൈബാണ്. ആഹാ
ഉം അങ്ങനെ തന്നെ. കൂടി കഴിഞ്ഞാ ഒക്കെ അങ്ങനെണ് എങ്ങട്ടേലും പോവാ, പോകുമ്പോ?
ആഹ
ആരും നോന്ന് പറില്ല യെസ്സ് പറയാനേ കൂടുതൽ ആള് ണ്ടാവെള്ളു. അറിയുന്ന ഞങ്ങള്, ഹ്. ആ.... ഹ്
ഉം എന്നാ ശരിട്ടോ. ഇതിലേക്ക് കോള് വര്ണ്ടേ.
ട്ടായി അയിക്കൊട്ടെ. ശരിഇന്നാ.
രി ആഹ് ഓക്കെ, ഓക്കെ,